ഹലോ
ഹലോ ആ കേൾക്കാ പറഞ്ഞു ആ സുഖട്ടിരിക്കുന്നു ആ ആ
ഉം എന്തായി ഇന്ന് ഫുഡൊക്കെ എന്ത്‌ വെച്‌
ഇപ്പൊ ചോറ് വെച്ചിട്ടുണ്ട് കറിക്കള് നോക്കി പോയിട്ടുണ്ട്
ആണ എന്ന് പോയില്ലേ പുള്ളി
ആ അല്ല ഹസ്ബൻഡല്ല ഉം ചേട്ടന്റെ മോനെ വിട്ടി
ആണല്ലേ ആ ആ അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് കറിയൊക്കെ നോക്കണ
ആ അതെ
നിങ്ങളടെ അവിടെ എന്താ സ്പെഷ്യല് നിങ്ങളടെ നാട്ടില്
സ്പെഷ്യലി അങ്ങനെ പ്രത്യേകിച്ച്
ആണാ അല്ലാ തൃശൂർക്കാരുടെ സ്പെഷ്യലൊന്നും ഇല്ല
ഏ ഇവിടെ ആ ബീച്ച് സൈഡണ് അധികം
ആ ഏരിയ ആ ഓക്കെ ഓക്കെ ആ മീന് അപ്പ അതൊക്കെ കിട്ടും നല്ല മീനൊക്കെ കിട്ടല്ലേ അ ഞങ്ങള പോലെന്നെ ഞങ്ങള് ബീസൈടാണല്ലോ ആ ഞ കൊച്ചിയാ അതെ പിന്നെ എന്താ ആണോ വ ഇതന്താ രസല്ല ഇവിടെ ഒരുസം ഹസ്ബൻഡ ആട്ട ഡ്രിപ്പ് പോ
ആ ഞങ്ങ മറൈൻ ഡ്രൈവ് ഓ ആ ഒരു വട്ടം ഞാനും എന്റെ ഫ്രണ്ടും കൂടി മറൈൻ ഡ്രൈവ് ഒക്കെ വന്ന
ആണ ആ ഇനിയിപ്പ ഞാനുണ്ട് എല്ലാവടക്കും വരുമ്പോൾ പറഞ്ഞാൽ മതി ആ അപ്പൊ എറണാളത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന ദേ
എല്ലല്ല ആ വർക്ക് ചെയ്തിരുന്ന അവിടല്ല എന്നാലും അങ്ങിട് ആയിട്ട് ഞങ്ങ ഞാന എന്റെ ഫ്രണ്ട് മാത്രമായിട്ട് അങ്ങള്ൾ ഒരു ആ ട്രെയിൻ കയറി അല്ലഹ ഭാ ഭാ വയറോട് ബസ്സ്
ബെസ്സിന് വന്ന് ആഹാ ആ അവിടെ എളുപ്പമാണല്ലോ തൃശൂരിന്ന് മിങ്ങോട്ട്
അതെ ആ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്തു അവിടെ ആ ഹാ ഹും ആ
പൂരോക്കെ കാണാൻ പോയിട്ടുണ്ടോ നിങ്ങള്
ഒരു വട്ടംഞാൻ ജോലി സ്ഥലത്തുന്ന് പോയിട്ടുണ്ട് അതും സെക്കൻഡ് ഡേ ആണ് പോയത് ഫസ്റ്റ് ഡേ ഒന്നും പോവാൻ പറ്റി
ആ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ഞാൻ എപ്പോഴും ന്യൂസില് വെക്കും നമ്മുടെ ഞാൻ ഇതുവരെ ട്ടില്ല നമ്മൾ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലാതെ ന്യൂസിൽ വെ ക്കും ഞങ്ങള് ഭയങ്കര ആഘോഷമാണല്ലോ അപ്പൊ അവിടുത്തെ ഭയങ്കര ആഘോഷ അതെ അപ്പൊ ഒരുപാട് ആനകളും ആളുകളും ഒക്കെ വെടിക്കെട്ടും ഇപ്രാവശ്യാം എന്തോ വെടിക്കട്ടൊക്കെ വച് ച്ചെന്തോ
ആ ഇത്തവണ വെടിക്കെട്ട് ഇണ്ടായില്ലല്ലോ ആ വെടിക്കെ
ഓരോ സൈഡ് വെച്ച് തെക്കും ഭാഗം വടക്കും ഭാഗം എന്നൊക്കെ പറയൂല്ലേ
ആ അത് പറമിക്കാവും തിരുവമ്പാടിം ആ അത് മത്സരം പോലെ തന് ന്നെയാണ് രണ്ടുകൂട്ടരും വാധിച്ചു നല്ലത് ചെയ്യാൻ വേണ്ടീട്ട് ഹലോ രണ്ടു കൂട്ടരും വാ തിച്ചു ഇങ്ങനെ വെക്കും
ആണല്ലേ ആഹ ആവേഷത്തി തന്നെ അപ്പൊ ഈ തിരുവമ്പാടി അപ്പോ രണ്ടും ഇങ്ങനെ കുടുംബക്കാരാണോ അല്ലെങ്കിൽ രണ്ട് സ്ഥല പേരുകളാണോ അത്
ഹാ തിരുവമ്പാടീന്ന് പറയുന്നത് അവുടെ വടക്കുംനാഥൻ ഉണ്ടല്ലോ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള രണ്ട് അമ്പലങ്ങളാണ് തിരുവമ്പാടിയും പറമേക്കാവും
ആ ആ് ഓ ഓ അ അതാണ് അപ്പൊ അമ്പലങ്ങൾ തമ്മില് ഇവിടെ ട മത്സരമാണ് വലിയ ഉത്സവത്തിന് ആ കൊള്ളാല അപ്പൊ ഇപ്രാവശ്യം ഇതിന് സ്ഫോടനം ഉണ്ടായത് എവിടെയാ
അത് മുണ്ടത്തിക്കോട് തൃശ്ശൂര് മെഡിക്കൽ കോളേജ്ല്ലേ അ ആ ഭാ അത് ആ സെഡിലാണ് അത് നട പാറമ്മേൽകാവ് അവന്റെ വാ ഏ ഇവിടെയും മരുന്ന് ഉണ്ടാക്കണ ആ ടീം മായിരുന്നു
അയ്യോ അപ്പൊ അവിടെന്ന് പൊട്ടിയതാണ് തീ പിടിച്ചല്ലേ അയ്യോടാ ഏ പിന്നെ ഈ മെയിനായിട്ട് ഈ രാവിലെ തോ പ്പോ ഇനി കാണിച്ചിട്ട് വൈകുന്നേരം കാണിക്കണില്ലേ അത്പ്പ ഇങ്ങനെ കണ്ടിന്യൂസ്ആയിട്ട് പാ ആന അങ്ങനെ നിക്കണേയാണോ ആളുകള്
ആ അത് ആ കുടമാറ്റം വൈകിട്ടാണ് ഇണ്ടവാ ആ വൈകിട്ട് ഒരു ആറ് മണിക്ക് ആ ടൈമില് ആ മ്
വൈകുന്നേരത്തും കാണിക്കപ്പ ഞാനോർത്ത് ഇങ്ങനെ രാവിലെ തൊടങ്ങി ഇങ്ങനെ നിക്കണേ യാണോന്നോക്കെയാലോചിച്ച് അപ്പൊ ല്ലേ എങ്ങനെ വാതിലടക്കാം ഇപ്പണ്ടാവു അല്ലേ?
ആ കുടമാറ്റത്തിന് മാത്രേ ആ ആ ആനാകളങ്ങനെ നിരന്ന് നിൽക്കുള്ളൂ
ആണല്ലേ അല്ലതെ പിന്നെ തേ മാ വടക്കുന്നനാഥന്റെ പറ്റി ഇന്ന് തിടംബേറ്റി വരും അല്ലേ ആ അത് ഏതാന വന്നത് അത് ഇതൊരു
അത് അവര് ചില ഇപ്പൊ നമ്മുടെ രാജ എ മെറ്റെ തെച്ചിക്കോട്ട ആവാം അല്ലെ ആഏഹ വേറെ ഒരാന ഉണ്ടല്ലോ എർണാകുളംശിവകുമാറ്
ആണല്ലേ അങ്ങെ സ്ഥിരമായിട്ടൊന്നില്ല അല്ലെ
അവര് പലപ്പോഴു പല ആനകളിങ്ങനെ
ആണാ അതെങ്ങനെ ഒന്ന് മു അതെഅതെ തലയിെടുപ്പ് അനുസരിച്ചിട്ടാണ് ആനൊക്കെ കിടം ബേറ്റണത് അങ്ങനെ
ആ അങ്ങനെ ആയിരിക്കും
ആണല്ലേ ആ ആല ച ചോദിക്ക ഒരുപാട്ആനകളില് ഒരു ആനാക്കടലാ കണ്ടി ത് കൊടുക്കണത് അപ്പ ഞാനോർത്തു സ്ഥരമായിട്ട് ത് ഒരാനയുണ്ടാവും ഇല്ലെങ്കില് എങ്ങനെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ എങ്ങനെ തലയെടുപ്പ് അനുസരിച്ച് യിരിക്കുംന്ന് ഓർത്ത് അതാ ഞാൻ ചോദിച്ചത് ആ അതാ ഞാൻ ചോദിച്ചത് നല്ല എതളിന് നല്ല ഭംഗിയാ അപ്പൊ അവിടെ വെയിലത്ത് വെയിലു കൊണ്ടാലും ആളുകള് നിക്കുംന്ന് പറയണ്ടായിരുന്നു വേറെ ആരാ ന്യൂസിലൊക്കെ ഒരുപാട് പേര് കൊറേ സ്ഥലങ്ങളിന്നൊക്കെ അവര് വന്നിട്ട് നിക്കും അതെ തൊപ്പിയൊക്കെ വെച്ച് അവര് വിശറിയൊക്കെ കൊടുത്ത് നിപ്പുണ്ട് എല്ലാവരും അപ്പൊ ഒരുപാട് എന്ന് വന്നിട്ടുണ്ടെന്ന്
ആ.. അ
വാങ്ങന്നായിട്ട് ഈ സമയത്ത് അതെ അതെ എല്ലാ എല്ലാ വരും അതെ ഇ എത്ര എല്ലാ ജാതീം വരുവല്ലോ അതാണ് നമ്മളെ കേരളത്തില് പ്രത്യേകതയാണത്. എല്ലാ ജില്ലയിലെ എന്ത്‌ ഉത്സവം വന്നാലും എന്ത്‌ ആഘോഷം വന്നാലും- ആ ജില്ലയിൽ ഉണ്ടാവും അല്ല ഇല്ല എല്ലാവരും നമ്മള് ഒത്തുകൂടും
ആ അത് പ്രത്യേകിച്ച് സിറ്റീടെ നടു ക്ക്ട്ടിട്ടാണല്ലോ ആ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു ആ
അതെ പിന്നെ മറ്റേ മറ്റെ പരിയാനം പറ്റ- അത് ഭയങ്കര ബിഗ്ഗസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട്
ഏഷ്യയിലന്നെ വെടിക്കെട്ട് അത് നമ്മുടെ നെ
ആ നെന്മാറ ആ നെന്മാറ വല്ലങ്കി വേല വല്ലങ്കി വേല
ആ നന്മാറ വല്ലങ്കീണ്ട് പിന്നെ ഹ് ഏത അവിടെ അടുത്തന്നെ പാലക്കാട് തന്നെ അടുത്ത് വേറൊരു പൂരണ്ടല്ലോ
ആണല്ലേ ആഹ് അപ്പേ ഞാന് എന്റെ കൊർച്ചു ഫ്രണ്ട്സ് പാലക്കാട്ണ്ട് അപ്പൊ അവരുടെ സ്റ്റാറ്റസ് കണ്ട് അപ്പൊ അവർക്കിത് നമ്മള് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പർഞ്ഞപോലെ അവർക്ക് ഭയ്ങ്കര ആഘോഷാണത് അത് ഓരോ സ്ഥലത്ത് അത് ഇങ്ങനെ ഇത് കൊണ്ടുവരോല്ലോ തേര് വലിച്ച് കൊണ്ട് വര്ണ പോലത്തെ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട് ആ അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊഴ അവര് പറയണത് എന്റെ ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിന്നു ഇത് കാണാൻ വേണ്ടിട്ട് ഇവിടുന്നെ അപ്പൊ പറയണേണ് ഈ പാടവില്ലേ പാടം വെളവെടുത്ത് കഴിഞ്ഞിട്ട് ഇ പാടത്താണ് വെടിക്കെട്ട് നടക്ണത് അപ്പൊ വെടിക്കെട്ട് നടക്കുമ്പങ്ങനെ കുഴി വരുംന്ന് അതായത് അടുത്ത വിളവിനെടുപ്പിന് വേണ്ടിട്ട് നെല ഉഴണേന് പോലെ തന്നെ മണ്ണെളക്കി വിടടെണ് പക്ഷേ എ നമ്മളെത്ര ദൂരത്ത് നിന്നാലുല്ലേ ആ വെടിക്കെട്ടിന്റെ പവർ കൊണ്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ആ പവർ അടിക്കുംന്ന പറയണത് അത്രയും വല്യതാന്ന പറയണ്‌
ആഹ് എനിക്ക് പേര് കിട്ടി കാവശ്ശേരിന്ന് പറഞ്ഞിട്ടണ്ട്.
ആഹ് അതന കാവശ്ശേരി.
അവിടെ ഏഹ് ഒരു ദിവസം തന്നെ ഏഴു തരം വെടിക്കെട്ടന്ന ഇണ്ടാവ
ഹണാ
എന്റെ ഹസ്ബന്ഡൊക്കെ പോവും അത് കാണാനായിട്ട്
ആണല്ലേ ആ അത് പക്ഷേ ഭയങ്കര ഒരു ഇതാ ഞാനത്
മാത്രം കാണാൻ വേണ്ടി
ആ വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് അത് എന്തായാലും നമുക്കൊരിത് എന്ത കാര്യം എന്തക്ക അപകടം എന്നത ഒക്കെ പറയോ നമ്മളുടെ ഇപ്പൊ ആനയെ കൊണ്ട് തന്നെ അവിടെ വന്നാലും നമ്മള് ഉത്സവത്തിന് ആന ഉണ്ടാവും വെടിക്കെട്ടന് വെടിക്കെട്ട ഉണ്ടാവും ഇല്ല അത് നമ്മള ഒരു വികാര ആണന്ന് പറയണപോലെ പേടിണ്ടാല വേണം അത് അതില്ലെങ്കിൽ പിന്നെ എന്താകും വശ് ഇല്ലേ ഇപ്പ ആനയില്ലെങ്കിൽ എന്ത് തൃശ്ശൂർ പൂരം അത് അതുപോലെ ആ അതെന്തായാലും നിർബന്ധമാണ് നമ്മുടെരി ഇതാണ് ഈ തൃശ്ശൂർ പൂര് നമ്മടെ വേൾഡ് ഗിനെസ്സ് റെക്കോർഡ് ഒകെ കേറിട്ടില്ലേ
ആഹ് ഉണ്ടന്നോണ്ട് അതുപോലെ തന്നെ അറോട്ടയുടെ പൂരം ഹലോ
തൃശൂർ കാര്യം ഹലോ കേക്കണല്ലേ?
ആഹ് ഇടക്കൊന്ന് കട്ടായ പോലെ ഹലോ
ട്ടൗ
ആകത പ ഹലോ
കേക്കല്ലേ ആ ആഹ് ഞങ്ങക്കവിടെ നമ്മട് കൊച്ചികാർ ണിവൽ ആണ് ന്യൂ ഇയർ ഞങ്ങൾക്ക് ഇവിടെഘോഷം ആഹ് കാർണിവല് ഏഹ് പപ്പാനീനെ കത്തിക്കല്
ആഹ് അതും ഇവിടെ ഇവിടെ ബീച്ച് സൈഡിൽ ഉണ്ടാവാർ
ആണല്ലേ ആ ഞങ്ങൾ അതെ ഇപ്പൊ തൃശൂർ പൂരം പറഞ്ഞ പോലെ ഗിനസ് റെക്കോർഡിൽ കയറിയിട്ടുള്ളതാ
ഇത് ഞങ്ങളുടെ ഇവിടെ ആഹ് അതെ ആഹ് ഞങ്ങളടെ ഇവിടെ കഴിമ്പ്രം ബീച്ച്ന്ന് പറഞ്ഞിട്ടുണ്ട്
ആ വിശ്
ആഹ്ആ അതിപ്പോ മിനി കൊച്ചിന്ന് അറിയണ അവിടെ ആഹ്ആ അതുപോലെയാണ് ഇപ്പ കയിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലങ്ങളായി ഇപ്പ അടിപൊളായി
അടിപൊളിയായിട്ട് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അങ്ങന പിന്നെ ഞങ്ങ ഇവിടെ കൊച്ചിന്ന് പറയുമ്പോ പാട്ടൊക്കെ ഇതൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും ഞ ഇഹ് ഇവിടെ പറയ ഗ്രൗണ്ട് ഗ്രൗണ്ടുകൾുണ്ട് ഗ്രൗണ്ടിൽ ഒരു വലിയ ട്രീ ഉണ്ട് അടറിയില ഓരോ വർഷവും ഓരോ കളറായരിക്കും കണ്ടത്തി നാ യൂട്യൂബിലേക്കാം ആ ലൈറ്റ് തെളിയണം കാണാൻ വേണ്ടി ആ അത് ഓരോ പക്ഷെ ഓരോ കളർ ആ കളർ എന്ത് കളറാണ്ണ് അടുത്ത വർഷം എന്ത് കളറാണ് നമ്മ ഇങ്ങനെ ചിന്തിച്ചിരിക്കും ആ തെളിയ കാണാൻ വേണ്ടീട്ട് അങ്ങനെ ഭയങ്കര ഇതാണ് അത അവിടെയാ ഞങ്ങളുടെ ഗ്രൗണ്ടിന്റെ അവിടെയാ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ഫുൾ ടൈം ഡി ജെ ആയിരിക്കും ക്യാ മരത്തിന്റെ അടിന്ന് തന്നെ പിന്നെ നമ്മള് ആഹ്ആ അതാത് അവിടെന്ന് തൊടങ്ങി കൊച്ചി നടന്ന് കണ്ട് നമക്ക് ചുറ്റിക്കിറങ്ങി വരാം ആഹ് എല്ലാറ്റത്തും ആൾക്കാ ക്കരിങ്ങനെ പിയാരെക്കെ തലെല് വെച്ച് നമക്കിഞനെ നടക്കാം ആ ഫുള്ളും ആഘോഷംപിന്നെ രാത്രിയാല അടെ ഫുൾ ടൈ അത് ഇരുപനാല് മണിക്കൂർ ആള ഉണ്ടാവും അവിടെ പരിപാടി ഉണ്ടാവും ആഹ്ആ പിന്നെ ഏഹ് ഒന്നാം തീയാണ് കാർണിവല് മറ്റേ നമ്മുടെ ഈഹ് പ്രച്ചഛന വശാക്കില്ലേ ഓരോ ആഹ്ആ അത് ഏഹ് അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി ആ ട്രീയിലെ ലൈറ്റ്ല്ലേ ആഹ്ആ ലൈറ്റ് അന്ന് രാത്രി നമ്മളോഫ് ചെയും ഓഫേ നേ പിന്നട്ത്ത വർഷം പുതിയ കളർ ഇടള്ളൂ ആഹ്ആ അങ്ങനെ ആ അതോട് കൂടി ആ ലൈറ്റ് ഓഫ് ആകും
അത് ഓരോ വർഷോം ഇണ്ട് ആക്കി വെക്കണതാണ പുതിയ ട്രീ
ഇല്ല ട്രീ ഒറിജിനൽ ആ മരം അവിടെ ഉള്ളതാ ഒരു മറ്റേ എന്താ പറയാ ഓ ഉറക്കം തൂങ്ങിയ മരം എന്നൊക്കെ പറയൂലേ ഇങ്ങനെ ഉറ ഉറക്കം തൂങ്ങി എന്താ അയിനെ പറയാട അങ്ങനെ ഞങ്ങൾ ഇവിടെ പറയാറ് ഉറക്കംതൂങ്ങി മരംന്ന് പറയും ആ മര സീരിസെറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യും ലൈറ്റ് ലൈറ്റ് തെളിക്കണത് രാത്രി ഇരുപത്തി എട്ടാന്തി ഇരുപത്തി ഒമ്പതാംതി ആണ്ട രാത്രി
രാത്രി ആ ആ അതൊക്കെ ആദ്യായിട്ടാണ് ഇങ്ങനെ അറിയണ് ട്ടാ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ട്രീ അങ്ങനെ ഇണ്ടാക്കി
ഇല്ല ഇല്ല ഇല്ല അത് ഒറിജിനൽ ട്രീല് ഇടുന്നതാ ഉം എടാ ഞാനെ ദേ എന്റെ കൊച്ച് എണീക്കണണ്ട് ഞാനിപ്പം വിളിക്കാട്ടോ